ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം
നല്ല വിശേഷണല്ലേ ഭക്ഷണൊക്കെ കഴിച്ചോ ന്തേനു രാത്രി ഭഷണം
രാത്രി ബിരിയാണി
ബിരിയാണി ഉണ്ടായിരുന്നല്ലേ കുട്ട്യോളൊക്കെ ഒറങ്ങിയോ
ഇല്ല ഓരോത്തര് ഓരോത്തര് ഒറങ്ങി ഒറങ്ങി വരുന്നുള്ളു
ഒറങ്ങിട്ടില്ലല്ലേ
ഉം
പിന്നെന്താ ആരൊക്കെയുണ്ട് വീട്ടില്
വീട്ടില് ഉമ്മണ്ട് ജേഷ്ടത്തിണ്ട് കുട്ട്യേളുണ്ട്
ഓലൊക്കെ ഉണ്ട്ല്ലേ
ആ
പിന്നെ ബിരിയാണിയൊക്കെ വീട്ടില് ഇണ്ടാക്കിയതാണോ
അല്ല ഒരു പരിപാടി ഇണ്ടായിരിന്ന് അപ്പൊ അവടുക്ക് പോയപ്പോ
വാങ്ങിയതാണല്ലേ മോളെ സർട്ടിവിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്തായി
സർട്ടിക്കറ്റ് കിട്ടീട്ടില്ല അവിടെ ഇല്ലാറിഞ്ഞു
അവിടെ ഇല്ലല്ലേ ഇനി എന്താ ചെയ്യ എവിടെയാണാവോലേ വെച്ചത്
എവിടെണ് അറിയില്ല അവിടെ ഇല്ലാന്ന് ചോദിച്ചപ്പോ
മറ്റേ വീട്ടിലിട്ട് പോന്നിട്ടു
ഇല്ല അവിടല്ല നമ്മൾക്ക് സൈറ്റില് കേറിയ കിട്ടുംന്ന് പറഞ്ഞു
സൈറ്റില് കയറിയ കിട്ടും
സൈറ്റില് കയറിയാല് ഒറിജിനല് നമ്മക്ക് കിട്ടും
പിന്നെ എങ്ങനെ പോയി
അവിടുന്ന് ഉമ്മ വന്നീനി ഉമ്മ ഓലൊക്കെ ഉമ്മെ കോണ്ടന്നാക്കാ
ആ ഇന്ക്ക് വിളിച്ചിരുന്നു അപ്പൊ അങ്ങനെണില്ലേ അങ്ങനെ പോയില്ലേ ഓലപ്പോ ഒരു ഒരുപാട് നേരം അവിടെ നിന്നോ വീട്ടിലേക്കെ കയറിയോ അ അ
അത
ആ വീട്ടിലൊക്കെ കേറിട്ടാണ്ല്ലേ പോയത് ചായൊക്കെ കുടിച്ചോ വെള്ളം കുടിച്ചിട്ടുണ്ടാവൂലേ
ഒല്ല ഓൽ ഇങ്ങട്ട് എറങ്ങിട്ടില്ല ഓൽ അവിടെ മോളില്
ഏയ് അവിടെ മോള്ക്ക് കേറിയിട്ടൊള്ളു അടി എ റങ്ങിയില്ല ആരൊക്കെ ഒരു എല്ലാരും ഉണ്ടായിന്നോ
ആ ഉത്തന്നോളും അണ ഇത്താത്താന്റെ മരിയോളും
രണ്ട് മരുമക്കളും ഉണ്ടായിന്നോ ആ ഇല്ലല്ലേ ഒരു മരുമോള ഉണ്ടാവുള്ളൂല്ലേ
ല്ല ല്ല ചെറ്യേത്
ചെറിയ മരുമോളും ഉണ്ടായിട്ടുണ്ടാവുല്ലേ ഏ ചെറിയ കുട്ടി ഒറങ്ങീട്ടുണ്ടാവില്ലല്ലേ
ഇല്ല
ചെറ്യേ മോള ഇറങ്ങിട്ടില്ല കരയല്ലേ ഉം പിന്നെ എന്താ അങ്ങനെ കിട്ടിട്ടില്ലന്നാ പറയണല്ലേ
ചെറ്യേ മോളാ ട ഓൾ അവിട കളിച്ച
ആ് ആ
ഞാൻ വിളിച്ചിണ് ആ
മ്മ ഉറങ്ങിയോ
ആ
ഉമ്മ ഇറങ്ങിയ വറെ
മ്മ ഒറങ്ങീട്ടില്ല ആ
മക്കളൊക്കെ എല്ലാരും നാളെ നേരം വെളുത്തിട്ടിണ്ടെങ്കിൽ സ്കൂളൊക്കെ അല്ലല്ലേ വായനെക്കെ കയ്ഞ്ഞോ നാളെ ചേലോർക്ക് സ്കൂളുണ്ട് ചേലോർക്ക് സ്കൂളാ ആ ചെല ആൾക്കാർക്ക് ങ്ങളെ ആ നിങ്ങളെ കുട്ട്ൾക്കക്കസ്കൂൾണ്ട
ആ രണ്ടാക്കുണ്ട് ഒരാൾക്കില്ല
ക്ക എവിടെ ഒരാൾക്കുണ്ട് രണ്ടാൾക്കില്ല ഇവിടെ ഒരാൾക്കുണ്ട് രണ്ടാൾക്കില്ല അങ്ങനെയാണ്
ഏ
അങ്ങനെയണ ഇവിടത്തെ ഒരു സിസ്റ്റം
ആ ചേര്യോർക്കാ ഇല്ല്യാത്ത
ചേര്യോൾക്ക് ണ്ട് വലിയ ആളുകൾക്ക് രണ്ടാൾക്ക് ഇല്ല
ഏ
അങ്ങനെയാണ് നിങ്ങത് ചേറ്യേ രണ്ടാൾക്കാര്ക്ക് ഉണ്ടാവുല വല്യാൾക്ക് ആൾക്ക്ണ്ടാവുംലെ
ല്ല വല്യ ആൾ ക്കില്ല ചെറിയൊരിക്ക് രണ്ടാക്കുണ്ട്
ഏ വെല്യാൾക്കില്ല ചെറിയോരിക്ക് ഇണ്ടാവുംല്ലേ ആ ചേലോരെ സ്ഥലത്ത് അങ്ങനെ വേറെ രണ്ടു ദീസ അപ്പൊ ഒയിവ്ടെസുഖാണെ ഇത് ഒരു ദിവസം ഇടവ്ട്ടിങ്ങനെ ഒഴിവ്ണ്ടായിട്ടുണ്ടെങ്കില് ഏര് മറ്റവൾക്ക് ഇണ്ടാവൂല്ല. ഇവർക്ക്ണ്ടാവും ചെയ്യുമ്പോ ഭയങ്ക ബുദ്ധിമുട്ടല്ലെ എവിട് കെ ങ്കിലൊക്കെ പോണെങ്കി.
പോ ആ പോണെങ്കിലും വരണങ്കിലൊക്കെ ബുദ്ധിമുട്ടാ.
മക്കള് പിന്നെ നിങ്ങളെ പോ പോന്നോ വീട്ടന്ന് സ്കൂളിന് പോന്നോ?
ഇല്ലയ ഇല്ലയ ഇല്ല പോയില്ല.
ഓർ സ്കൂൾ വണ്ടീൽ ആയിരിക്കൂല്ലേ വരല് സ്കൂൾ വണ്ടിയില് പോവ ആ അങ്ങനെ ആയിരിക്കൂല്ലേ?
ആ വണ്ടീല് പോവാ വരാ.
വീണ്ടും വീണ്ടും
ആഹ കാണാതെ പോകും.
ആഹ അത് ശരിയാണ്.
കണ്ടാലും തന്നെ വൈത്തലെ കൂടും ചെറിയ മോന്.
ഇത്ര ഇത്ര ഒന്ന് വൈത്തല കൂടിയിട്ടുണ്ടായിരുന്നോ?
ഇല്ല ഇല്ല കണ്ടിട്ടില്ല
ഏ കൂടെ പോന്നീല്ലല്ലേ ഇവിടെ കണ്ടിട്ടുണ്ടാവുലല്ലേ.
അപ്പൊത്തിന് ഞാന് ഉമ്മ വിളിച്ചി അങ്ങനെ ഞാൻ
കാണാതെ ടീച്ചറെട്ത്ത് വലിയ മോള ചേർത്താന എന്താകാട്ടി? സർട്ടിഫിക്കറ്റ് അവിടെ സർട്ടിഫിക്കറ്റ് വേണ്ടില്ലേനോ പുതിയ സ്കൂളില്?
കോപ്പി ണ്ട്ല്ലേ?
ആ
കോപ്പിണ്ടായിട്ട് കാര്യംണ്ടാവൂലല്ലോ?
കോപ്പിയോ സർട്ടിഫിക്കറ്റ് വേണം നൊള്ളു കോപ്പിയായാലും മറ്റേതായാലും കൊഴെപ്പാന്നുല്ല. ശെ മെക്കൊരു സമാധാനല്ലലോ
ശരിയാണ് അങ്ങ നെ ആഹ അത് പിന്നെ എന്തൊക്കെയണ്ട് ഏ പിന്നെന്തൊക്ക? ക്കണ്ട് ഉറങ്ങാനൊക്കെ തയ്യാറെടുപ്പിലാണോ?
തയ്യാറെടുപ്പിലാണ്. ചോർ ന്നിട്ടില്ല
തെയ്യാറടുപ്പില്ലല്ലേ ചെറിയ മോള ഒറങ്ങിയോ?
ഇല്യല്ല ഇവിടെണ്ട്.
പിന്നെ ഇത്താത്ത പിന്നെ ആ പരിപാടിലെ വീട്ക്ക് പോയിട്ടുണ്ടായിനോ?
ആ പോയി
അവര് പോയിട്ടുണ്ടാവലേ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നുണ്ടാവൂലേ വീട്ട്ക്ക്. ഇപ്പൊ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ പരിപാടിയൊക്കെ അവിടുന്ന് കൊണ്ടുവന്നയിക്കൂലേ ബിരിയാണി. ഇമ്മ വന്നപ്പോ കൊണ്ടുന്നുണ്ടാവൂലേ?
ആഹ ആഹ
കുടുംബക്കാരെ വീട്കൊക്കെ പോവാണ്ടായ്നി. അപ്പ അങ്ങട്ടൊ െക്ക പോയി അവിടൊക്കെ പോയി ചുറ്റിക്കറങ്ങി അനിയത്തി കൂടെ ഉണ്ടായി നീ അന കുട്ടിയൊക്കെ കൂട്ടണ്ടായിനി. ഓളൊക്കെ അവിടെ ഇറക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങള വീട്ടിലേക്കന്നെ തിരിച്ചു പോന്ന്. ഇവിടെ എത്തി ഇവിടക്ക് ഒരുപാട് ദൂരണ്ട് അവിടക്ക് പോണ സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരണ്ട്. ൻ്റെ വീട്ടില് ആടുകളൊക്കെ ഉള്ളോണ്ട്. പിന്നെ അവരൊക്കെ ഇങ്ങനെ നോക്കികൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് എവിടുക്കും. പോവാന് കയ്യൂല
എത്ര ആടുകളുണ്ട്
ആട് പോത്തൊക്കെ ഇണ്ടായിട്ടുണ്ടെങ്കില് എവിട്ക്കും പോകാൻ കഴിയൂലറേ അവര്ന്നുള്ളരു തോന്നൽ മാത്ര ഉണ്ടാവുള്ളു
പോവാതെ ചെലപ്പന്തേലോക്കെഒര് അജസ്റ്റ് ചെയ്താണ്ട് പോവൂലെ
അവിടിം നിക്കാ അവിടെ പോയിട്ടും കുടുംബ ക്കാര വീട്ടിലും പോയിട്ടും കുറച്ച് സമയൊ ക്കടങ്ങനെ ഇിര്നിട്ട പിന്നെങ്ങനെ വെല്ലേ ഒരു വെള്ളൊക്കെ തന്നിട്ട് പിന്നെ അവിടെ ആളുകളൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ വല്ല പോന്നു അങ്ങനെ ഹ് മ് ഇവിടെന്നപ്പോ ആടിനെക്കെ കൂട്ടില് എലക്കെ കെട്ടി കൊടുത്തക്കായിരുന്നു
ഉം
എലൊക്കെ കെട്ടിക്കൊടുത്തു അവര് കഴിച്ച് വൈകുന്നേര വീണ്ടും തൊടിയിലോട്ടൊക്കെ കൊണ്ടോയി കെട്ടി പക്ഷെ ഭയങ്കര ക്ഷീണായിന് പോയി വന്നപ്പോത്തിന് ഒരുപാട് ദൂരെം സഞ്ചരിച്ചതോണ്ടായിരിക്കും ഭയങ്കര ക്ഷീണായി ഇക്ക് എവിടെ പോയാലും അങ്ങനെയാണ് ഭയങ്കര ക്ഷീണയ്ക്കാരം
ഫോണ ചലത
ഇപ്പ അടിപ്പ എപ്പോഴും പോണ പണിയന്നെല്ലേത് ഇടക്കിടക്ക്തന്നെല്ല പണി എപ്പഴും പോവല്ലേ പിന്നെ ക്ഷീണത്തിന് കു റച്ചൊക്കൊരു ആക്കണ്ട് മറ്റേത് എവടുക്കും പോവാതെങ്ങനെ വീട്ടിലിരിക്കുമ്പോ പിന്നെ പുറത്തിറങ്ങ്മ്പോ തലവേദന ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇണ്ടാവും
തലവേദന എല്ലാർക്കും
കീക കുളി കഴിഞ്ഞപ്പ തന്നെ മുടി കെട്ടൂലെ കുളി കഴിഞ്ഞ പാടന്നേ നമ്മള് മുടി കെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മക്ക് ജലദോഷം തലവേദനൊക്കെ ഉണ്ടാവും ഞാനും ചെയ്യും കുളി കഴിഞ്ഞിട്ട് മുടിയൊന്നും കെട്ടൂല പിന്നെ പോണ സ്ഥലത്തില് അവിടെ ത്താനേരത്ത് കയ്യിലും മുടി കയ്യില് മുടിമ കുത്തിക്യൊക്കെ കൈയിമ്മെ വെക്കും ന്നിട്ട് അവിടെ എത്താൻ നേരത്താ വാർനൊക്കെ സെറ്റ് ആക്കിക്കും ഇന്നിട്ട് അവിടെ എത്താ നേരത്ത് കെട്ടും തപ്പോ നമ്മൾ മുടിയൊക്ക ഏകദേശം ഒണങ്ങല്ലോ മറ്റേത് ഇത് എന്താറിയോ ഇവിടെങ്ങെനെ നമ്മള് നടുക്ക് ഇവിടെക്കെട്ടിക്കുമ്പോ ആ വെള്ളൊക്കെങ്ങനൊയിട്ട് നമക്ക് നീരറങ്ങും ഇണ്ടായിണ്ട് തലവേദനണ്ടാവും പിക്കത്ത് പ്രാവശ്യതുപോലെ തലവേദന ഉണ്ടായിട്ട് ഛർദ്ദിച്ച് ആകെ പ്രശ്നമായി സീനായി ഇതുപോരെ മുടി കെട്ടി പോന്നിട്ടേ പിന്നെ അങ്ങനെ മാറി ഗുളിക കുടിച്ചിട്ട് ഛർദിച്ചിട്ടൊക്കെ പി പിന്നെ മാറിയതത് പ്പൊ ഞാൻ അധികും ഇപ്പ മുടി കെട്ടാതെ പോവലാ അവിടെ പ്പഴാണത്തിന് ആ സ്ഥലം ആ സ്പോട്ട് വെച്ചിട്ട് ഞാൻ വെല്ലേ മുടി അങ്ങട് കെട്ടും
തല നനച്ചു പോയാതന്നെ ഞങ്ങക്ക് നീരറങ്ങി ഉം
ആ തല നനക്കാതെ പോയിട്ടുണ്ടെ എവിടുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട പക്ഷെ കുളിക്കാതെ എവിടുക്ക് പോകാനും കയൂല്ല കുളിച്ചിട്ടേ പോകാ പോയെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവുള്ളു മറ്റൊര് സുഖം കിട്ടൂല പിന്നെ കുളി നിർബന്ധാ പിന്നെ നമ്മൾ ജോലികളൊക്കെ കിഞ്ഞിട്ടല്ലേ നമ്മൾ എവടക്കും പോണത് അപ്പോത്തിനും നമ്മളെ വിയർപ്പൊക്കാവൂലെ ന്നായിക്കോട്ടട്ടൊ ഞാൻ വീണ്ടും വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ